ആ ആഹ എന്തണ്ട് വിശേഷം സുഖായിട്ടിരിക്കുന്നോ
സുഖമായിട്ടിരിക്കും പിന്നെ ആ അവന അങ്ങനെ ഉറങ്ങി കിടക്കണ ഇടക്കൊന്ന് ഇളകും അപ്പോൾ വീണ്ടും ഇട ആട്ടും പകല് കുറവാണ ഉറക്കേ രാത്രിയില ഉള്ളൂ ഉറങ്ങ
അതെല്ലേ
ഉം
രാത്രി ഉറങ്ങുവല്ലോ
രാത്രി ഉറങ്ങും പകല് പാലൊടിക്കണം പാലൊടിക്ക ക്കണം എന്നുള്ള ഇതന്നെ അപ്പൊ കൊറെ തൊട്ടിൽ ഇങ്ങനെ കടത്തിയാട്ടി കൊടുക്കും
കുഴപ്പമില്ല രാത്രി ഉറങ്ങാല്ലോ
ആ അതെ അതെ
പിന്നെ രാത്രി ഉറക്കം ഇല്ലെങ്കി പിന്നെ ഉറങ്ങാൻ പറ്റത്തില്ലല്ലോ അ പിന്നെ കിടന്ന് ഉറങ്ങിക്കോളുവല്ലോ മോളും അതുപോലെ തന്നൊയിരുന്നു രാത്രിയിൽ ഒന്നും ഒരു വഴക്കവും ഇല്ല വയറ് നിറഞ്ഞാ കിന്നുറങ്ങിക്കൊളും ഒരു ഇല്ല അതല്ലേ നല്ലത്
ഇവനും അങ്ങനെ തന്നെ ചെറപ്പ ഞാൻ എണച്ച് എടുക്കയ്യ പിന്നെ രാവിലെ അവന് പോയി കഴിഞ്ഞ് കുറേ കഴഞ്ഞിട്ട് അവനണിക്കോുള്ളൂ
ആ് അടയ്ക്കും നമ്മള് ഉഓ ക ഒന്ന് ഇച്ചിരി പാല് കൊടുത്തിട്ട്ന്ന് കിടക്കുമന്ന കുഴപ്പില്ല ആ
ക്കല
മഴക്കില്ലല്ലോ ല്
അതെ അതെ
പിന്നെ പിന്നെ വേറേ ന്താടാ ഉച്ചക്ക് ചിക്കനൊക്കെ മേടിച്ചു
ഉച്ചക്ക് ചിക്കൻ മേടിച്ചു മേടിക്കല്ല ചിക്കൻ ഇവിടെ കിട്ടിയതാണ് ഇവിടെ ങ്ങക്ക് ഫാമ ന്നെയാണ് പിന്നെ അവരു കൂട്ടുകാരനും ഫാമ് ണ്ട് അവിടെന്ന്ങ്ങെ
അങ്ങനെ എടുത്തട്ടെ ആഹ് എട അഴേ ജോലിയൊക്കെ ആ തനിച്ചൊക്കെ ഉള്ളു നിങ്ങൾ മാത്രമല്ലേ അപ്പോ ജോലിയൊക്കെ ചെയ്യാന
ഉമ്മ ഉണ്ട് പിന്നെ ഫാമിലി അവരെന്നെ ഉള്ളു അവ അവയ്ക്ക് വേറെ ആളുണ്ട്
ആഹ് അന്നേരം പിന്നെ ആ അന്നേരം പിന്നെ ഇക്കായും കൂടെ ഉണ്ടല്ലോ അല്ലേ കുഴപ്പമില്ല അല്ലെങ്കി പിന്നെ രണ്ടു പേരേും കൂടെ പാടല്ലേ
അതെ അതെ അല്ല അവന് സ്കൂൾ പോയ പിന്നെ വരുന്നവരേ ഉള്ളൂ പിന്നെ ഇവന അങ്ങനെ ഇവന് അവൻ പോയി ഒരുപാട് സമയം കഴിഞ്ഞോളേണി
എണ്ണിക്കത്തുള്ളൂ ആ കുഴപ്പല്ല
പിന്നെ അവന് കുളി കഴിഞ്ഞ ഒന്ന് കണ്ണടക്കും അപ്പൊ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും കുളിക്കും അലക്കും അതൊക്കെ ഒക്കെ വേൻ ചെയ്യും ബാക്കിയുള്ളത് അവന് ഉണ്ടെങ്കിലും ചെയ്യാല്ലോ
അതെ ആരെങ്കിലും ഒന്ന് നോക്കിയാ മതിയല്ലോ പിന്നെ വേറെ പിന്നെ വേറെന്താ വിശേഷം വീട്ടിലൊക്കെ
വീട്ടിലൊക്കെ സുഖായിട്ടിരിക്കണു വീട്ടില ഉമ്മുണ്ട് അഞ്ചാങ്ങളാരുണ്ട് ചേട്ടത്തി ഉണ്ട് അനിയത്തിണ്ട്
അഞ്ച് ആങ്ങ മാര് ചേട്ടത്തി അനിയത്തി നിങ്ങളപ്പം നിങ്ങള് എട്ട് മക്കളാ
ഞങ്ങള് ആഹ
ഉം എല്ലാരും കല്യാണമൊക്ക കഴിഞ്ഞോ
കല്ല്യാണം കഴിഞ്ഞു എല്ലാരും കല്യാണം കഴിഞ്ഞു ഉ അല്ലല്ല ഞാൻ അഞ്ചാമത്തെ
ആ ആ
ഉം
ൻ
അതെതെ ഉം അതെ
എല്ലാരുടെയും കല്യാണമൊക്കെ കഴിഞ്ഞു എല്ലാം സെറ്റിൽഡ് ആയി
അതെ കല്യാണമൊക്കെ കഴിഞ്ഞു ഉം ഉമ്മ ഉണ്ട് വപ്പല്ല വാപ്പ പെട്ടെന്ന് മരിച്ചു വാപ്പ വരിച്ചിട്ട് രണ്ടു മാസം അങ്ങനെ എന്റെ കല്യാണം ന്റെ കല്യണം ഇച്ചിരി വൈകി പിന്നെ അനിയത്തിന്റെ കല്യാണം കഴിച്ച് രണ്ട് മക്കളുണ്ട്
ആ ആ ആ അതെല്ലേ ആ അനിയത്തീടെ കഴിഞ്ഞിട്ടാ
അതെ അതെ
പിന്നെ ഉമ്മ എവിടാ ആ തന്റെ കൂടാ ആ ഞാൻ ചായ കുടിച്ചു ഉമ്മ തന്റെ കൂടാ
ആ ഉമ്മ വടെണ്ട്. ഇവിടെയങ്ങൻതന്ന അഞ്ചാണുങ്ങളും മൂന്ന് പെണ്ണും.
അതേ,
ഉം.
അങ്ങനെ നോക്കി കെട്ടിയതാന്നോ
അല്ലല്ല ഇത് പറഞ്ഞൊക്കെ അങ്ങനെ തന്നെ കറക്റ്റായിട്ട് എന്റെ ഉമ്മാക്കും ഒന്ന് ആ ഓ ചെർപ്പത്തില് മര്ച്ചിട്ട്ണ്ട്. ഇവടിം ഒരാള് മര്ച്ചിട്ട്ണ്ട്.
എല്ലാ ഒരേ പോലെ, ഞാ വേ അതെ ചോയിച്ചേ, ആ അവിടെ അഞ്ചു പേര് ഇവിടെ അഞ്ചു പേരെന്ന് പറഞ്ഞോണ്ടേ, ചോയിച്ചെ ഞാൻ ചായ കുടിച്ചു. ചായ കുടിച്ചിട്ട് ഇങ്ങനെവിടെരിക്കുന്ന ഏ, അവിടിങ്ങനെ എന്റെ മുന്നി ഇരുന്ന് ഇപ്പൊ, കൊച്ചിന്റെ ഏ കളറും അവൾടെ പേപ്പറും കണ്ട് അതീ വരച്ചോണ്ടിരിക്കുന്ന് ചുമ്മാ, കൈയടങ്ങിയിരിക്കത്തില്ല അതോണ്ട്.
അതെ, അതെ. അല്ല അവർക്ക്പ്പൊ പുതുക്കല്ലേ, കൊർച്ച് കയുമ്പോ പാടായി ക്കോളും. ഇപ്പൊ പുതുക്കല്ലേ ഇപ്പൊ കളറൊട്ക്കലും ഒക്കാവുമ്പളേ
ആ ആ അതെ അതെ, അതോ കിട്ടിയ അന്നരത്തേക്കെ ഒള്ളൂ. പടം വരയ്ക്കാനൊക്കെരു ബുക്കൊക്കെ വാങ്ങിച്ചു. കൊടുത്താ രണ്ട് ദെവസം, സാധാരണാബുക്കിന്റെകത്തൊരു പത്ത് പതിനഞ്ച് പടംങ്ങാണം വരയ്ക്കും. ക്കാണ്. നമ്മള് ഓരോ ദെവസൊക്കെ രുന്ന് ഇത് അങ്ങനെയല്ല, ഒരു ഇരുപ്പവിടെ ഇരുന്ന് മൊത്തം കൂടെ വരച്ച് കൊളവാക്കി കളഞ്ഞ്.
ഏ!
അങ്ങനെയാ ചെയ്യുന്നെ, സൂഷിക്കത്തില്ലാ. സൂഷ്മത മാത്രമില്ല.
അല്ല അവരതിനാ ആവുന്നേള്ളൂ, അവര്ക്ക് അവരുടേതാണ്ന്ന്ള്ളൊ രിതില് വരണം.
അതെ, ന്നലെ മ്മ
പിന്നെ ഒരാളാവുമ്പോ അങ്ങനേണ്. പിന്നെ രണ്ടാമത്തെ ആൾനും കൂടെ ഉണ്ടെങ്കി അവര്ക്കറി ആഹ് എന്റേതൊക്കെ അവരെടുത്തുന്ന്ള്ളെരു ത്ണ്ടാവും അവര്ക്ക്. അപ്പ അവരെന്നും കൂടെ നോക്കും. ആഹ് അതന്നെ.
അത്പിന്നെ അങ്ങനെയില്ലല്ലോ, ആ അത്പോലെ പന്നലായാലും പറഞ്ഞ ഉടനെ വാങ്ങിച്ച് കൊടുക്കൂന്നറിയാം.
അതെന്നെ, അതൂണ്ട്. പ്പൊ ഇ ഇപ്പൊ ഇവടതാ ഒരു മീശോ എന്റെ ഫോണ്ല് എന്താവശ്യണ്ടെങ്കിലും അ
എട്ക്കാ ബുക്കെയ്യ, ഉം ഉം വടെ പിന്നെ ഞാ അങ്ങനൊന്നും എട്ത്ത് കൊട്ക്കത്തില്ല ഞാന്.
ഞാനിങ്ങനെ കാണുമ്പോ എനിക്ക്, എനിക്കന്നെ കൊ ഓരോ ആവശ്യംന്ന് പർഞ്ഞ് ഇവന് കാണാതെ അവന്ക്ക് എന്തേലും വാങ്ങിച്ചു കൊട്ക്കണം, അ
തോന്നും. ഉം അതെ, ഞാനും അതുപോലെ ഇപ്പ ചെയ്ത്. സ്കൂള് തൊറന്നപ്പം പള്ളി കൊ ണ്ടോവാന് ചെറിയ ബാഗ് മറ്റേ വല്യ ബാഗിന്റെ കൂടെ വേടിച്ച്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനൊരു ദെവസം ഇങ്ങനെര്ന്നപ്പഴാ ഫേസ്ബുക്കിന്റാത്തിങ്ങനെ കാണുമ്പോ ഇടയ്ക്ക് പര സ്യം കാണിക്ക്യോല്ലോ. അങ്ങനെ കണ്ടതാ ഫ്ലിപ്കാർട്ടിൻ്റൊക്കെ ചെറിയ ബാഗ് അല്ലേ.
ആഹ്, കണ്ട നമക്ക് ഓർഡറെയ്യാനേ തോന്നൊള്ളയ്, അതാണ് ഈ കുട്ടിൾടെ പ്രത്യേക കാര്യങ്ങൾ ക കണ്ട നമുക്ക് ഓർഡർ ചെയ്യാനേ തോന്നൊള്ളൂ.
പ്പ പിന്നെ അത് ആ പ രണ്ടെണ്ണവായി. അതും മേടിച്ച്. പിന്നെ കണ്ടപ്പം ആ പലര്ടെ ഉണ്ട്. ഡോറബുജി, മിക്കി ബൗസ്, അങ്ങനെ ഒ രോത്തര്ടെ പടത്തിന്റെയൊക്കെ, ആഹ് അങ്ങനെ പിന്നെ അത് വെച്ച്, കാണുമ്പോ നമുക്കു
അതന്നെണ്, നമ്മക്ക് തോന്നെയ് പിന്നെ, അത് ഈ കുട്ട്യേള് വരുമ്പക്കിന് കൊടു എന്താ വാങ്ങി വെക്കണംന്ന്ള്ളൊര് ഇതായിര്ക്കും. എപ്പളും സ്കൂൾട്ടെ പറയാ എന്തങ്കിലും സർപ്രൈസ് ഉണ്ടാവണംട്ടാ കേട്ടോന്നറിയപ്പ ചെല ദിവസം ഓഡറെയ്താല് ഇവൻ സ്കൂട്ട് വരുമ്പള കൊടുക്ക.
ആ അന്നേരം അവര് കാണും ഇപ്പൊ തന്നെ പറഞ്ഞേക്കുവ ഉം ആ മദ്റസേല് വിട്ന്ന സമയം ആറ് പത്ത്. ആറ് പത്താവും വിടാന്. ആഹ്, അഞ്ചേ മുക്കാലാവുമ്പം വരണോന്ന് വിളിയ്ക്കാൻ.
ആ അയ്ശരി
ഒക്കെ എഴതി ഒക്കെതീർന്നിട്ട് പിന്നെ അവിടെര്ന്ന് വെറുതെ ബോറടിക്കുവാ ആ അപ്പൊ അതുകൊണ്ട് അഞ്ചേ മുക്കാലാകുമ്പോ വിളിക്കാൻ വരണം അങ്ങനൊന്നും പോയി വിളിക്കാൻ പറ്റത്തില്ല
ഏ ല്ലേ ആ മദ്രാസവിടുന്ന ടൈമി തന്നെയൊള്ളു അവര് അയക്കാ
അതെ പിന്നെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ അ അപ്പൊ എവിടെേങ്കിലും പോണങ്കിലോ
ആ അല്ലെങ്കി അവർക്കും ഇഷ്ട കുറവാവേ നമ്മള് ഡെയിലി ഇങ്ങനെ ചെയ്യുമ്പോ കുട്ട്യാക്ക് ക്ക് എങ്ങനായാലും ഒരു ടൈമ്ണ്ടല്ലോ കൂടുന്നൊരു ടൈമും വിടുന്നൊരു ടൈമും ഉണ്ടല്ലോ അത് കഴിഞ്ഞല്ലാതെ നമ്മള് ആ
റ്റത്തില്ല അങ്ങനെ പറഞ്ഞ് വെച്ചിട്ട് പോയേക്കാ
ഉം
ആ ഞാൻ പറഞ്ഞേ ആ ശരിയാ അഞ്ചേമുക്കാൽന്ന് വരാ അന്നവിടെ നിന്നാ മതിയല്ലോ എന്നും പറഞ്ഞാണ്ട് വിട്ടിട്ടുണ്ട് ഒന്നും കഴിക്കത്തില്ലടാ മോനോ എന്താ കഴിക്കോ രാവിലെയൊക്കെ എങ്ങനാവൻ
ഓ രാവിലെ കഴിക്കാൻ എന്തോരം ബുദ്ധിമുട്ടാ ചോറ് കൊടുത്തു വിടും ചോറും കൂട്ടാനും കൊടുത്ത്ടും പോണ ടൈമില് ഒന്നും കഴിക്കാത്തതാണ് വല്ല്യ ആ
ആ ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിൽ നിക്കുമ്പോ മാത്ര ത്രം കഴിക്കുന്നെങ്കിലൊള്ളൂ അത് ഒരു പത്ത് മണിഒക്കെ ആയാലും അങ്ങ് കഴിക്കാല്ലോ സ്കൂളിൽ കഴിക്കത്തില്ല പിന്നെ എന്തെങ്കിലും അല്ലാതെ സ്നാ ക്സ് പോലെ എന്തേലും കൊടുത്ത്ടും ഈ ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കുന്ന കാപ്പി കൊടുത്ത്ടാന്ന് പറഞ്ഞാ അവള് സമ്മതിക്കത്തില്ല ഉം പറയുന്നത് ഇത് തന്ന് ഞങ്ങള് ഇത് കഴിച്ചാ പിന്നെ പന്ത്രണ്ട് മണി കഴിയുമ്പോ ചോറ് കഴിക്കാൻ പറ്റത്തില്ലന്ന് ആം പിന്നെ ചോറ് കളയേണ്ടി വരോന്ന് അങ്ങനെ അതും കൊണ്ടോകത്തില്ല കഴിപ്പിക്കാൻ വല്ല്യ പാടാ കാരണം അവർക്ക് ആ സമയം ആവുമ്പം വെശക്കത്തില്ലല്ലോ
അയന്നെ അവരെ എണീറ്റ് ഒ ഒന്ന് ശരിയാവണ ടൈമിൽക്ക് അവർക്ക് എല്ലാം റെഡി ആയി പോവണ്ട ടൈം ആവും ആ അതന്നെ
എവിടെ എട്ട് അൻപത് ആകുമ്പോ ഓട്ടോ വരും ഇവള് ഒറക്കം എണ്ണിക്കുന്നത് ഏഴ് ഏഴ്നാ
എട്ടേഅമ്പതിന് ഇവിടുന്ന് വീട്ടിൽന്ന് എറങ്ങും അവിടെ റോട്ടക്ക് ഇച്ചിരി നടക്കാണ്ട് അപ്പൊ അപ്പോൾ ഒമ്പത് മണിയാകുമ്പോൾ പോ ഒമ്പത് മണിയാവുമ്പോ ഒമ്പത് മണിന്റെ ഉള്ളില് അവിടെ ബസ്സ്‌ വരും അത്ര ടൈമിൻ്റെ അടയ്ക്ക് എത്തണം
ഇതും അങ്ങനെയാ എട്ടെഅമ്പ ഇവള് എണീക്കുന്നത് ഏഴ്നാപ്പത് ഏഴ്നാപ്പത്
ആ എട്ടെ ഏഴേഅമ്പതാകുമ്പോ ഞാൻ എടുത്ത കൊണ്ടുപോവാ അല്ല അതെണീക്കൂല കൊർച്ച് സമയം പത്ത് മിൻറ്റ് ഇരുപത് മിൻറ്റാണ്ട് ഓൻക്ക്പ്പൊ ആ സമയമൊന്നുല്ല അറിയില്ലല്ലോ അവനങ്ങനെ കടക്കും
അങ്ങനെങ്ങടക്കും തണുപ്പും കൂടാവുമ്പോ പറയുംവേണ്ട ഇപ്പൊരണ്ട് രണ്ടൂസം കൊണ്ട് തണുപ്പില്ലയോ മഴേടെ പൊതച്ച്മൂടി അങ്ങ് കിടക്കും അങ്ങ് ഉം എന്ത് ചെയ്യാനാ ഇഷ്ടം പിന്നെ ആ സ്കൂളിൽ കൊണ്ടോവ്ന്ന പിന്നെ ആ വെശക്കുന്നോണ്ട് അത് മാത്രം പിന്നെ അങ്ങനെയെങ്കിലും കഴിക്കൂന്ന് ആഹ് അവരെ ആന്റി യോട് ചോദിക്കുമ്പം പറയും ആ കഴിക്കുന്നുണ്ട് ഉച്ചക്കത്തെ മാത്രം കഴിക്കുന്നുണ്ടന്ന് പറയും
ആ ആ
നമ്മുടെ എന്നാ വീട്ടിൽ നിക്കുമ്പഴും വേണ്ടാട്ടോ
അതന്നെയാണേ ഭക്ഷണം തന്നെ വാണ്ട എന്നാ വേറെ എന്തെങ്കിലും ഈ വ ക്കറി ഐറ്റംസ് ആണെങ്കിൽ എന്തെങ്കിലും തിന്നോണ്ടിരിക്കും ആ ചോറും കൂട്ടാന അതൊന്നും പറ്റ
ഇവിടെ വെക്കുകയാണെങ്കിൽ ചായയും പാലും വേണ്ട കടുചായ മതി മറ്റത്തേയില വെള്ളം
ആഹ് ഇതും അങ്ങനെ തന്നെ പാലൊന്നും കുടിക്കൂല എത്രയ ചെറുപ്പം തോട്ട് പാൽ നിർതീത പാൽ ചായവിടന്ന് അവന്റെ ഒപ്പം ഇങ്ങനെ നിർബന്ധിച്ച് കൊടുപ്പിക്കും പക്ഷെ അവന്
കുടിക്കത്തില്ല.
കടഞ്ഞാ എടുക്കത് കടഞ്ഞാ എടുത്താ ക്ഷീണിക്കും
ക്ഷീണിക്കുന്ന ആ അങ്ങനെ എല്ലാരും പറയാ എന്നാ അവരതേ കുടിക്കത്തുള്ളൂ
അതേള്ളു പറ്റാ വരിക്കും അതന്നെ
ഉം മോന് അവിടെ എത്ര മണിയൊക്കാ വിടുന്നേ? ആറ മണിക്കാണോ ഉ മദ്രാസ ആ ആ ആറ മണിക്കാ സ്കൂളിൽ
സ്കൂളില് മ മൂന്ന്േ നാ മൂന്ന്േ നാല്പ്പതിന് ഇവിടെ വണ്ടി വരും മൂന്നരക്ക് വിടും മൂന്ന് നാല്പ്പതിന് വേണ്ടി ആ
മൂന്ന്മണക്ക് വിടുംഒൻപതരക്ക് ക്ലാസ്സ്തൊടങ്ങും മൂന്ന്മണി വിട് മൂന്ന് അഞ്ച് മൂന്ന്പത്തിനുള്ളിൽങ്ങ് വരും അടുത്ത ആദ്യത്തെട്രിപ്പ്പോവാ അതുകൊണ്ട്പെട്ടെന്ന് വരും എന്നാ ശരി ഡാ ശരി